ഹലോ. അലോ.
ആ അലോ കേക്ക്‌ണില്ലേ.
ആഹ് ഇപ്പൊ കേക്ക്‌ന്ന് പർഞ്ഞോ.
അത് ഈ ഒര് ഫ് ഫോൺ നൊര് കംബ്ലൈൻഡ് ണ്ട് ചെർതായ്റ്റേ. കേക്ക്ണിൽ ല്ലേ.
അതെയാ
എഹ്
ഓളെനി റ്റൊ
ഇല്ല ഓളൊന്ന് ഒന്ന് ചിണ്ങ്ങി പിന്ന നോക്കുമ്പോള് എണീറ്റിട്ടിലോള് ഒറക്കത്തില് ചിണുങ്ങിയതാ തോന്ന്ന്ന്.
തൊട്ടില്ലാണോ ഒർങ്ങ്ന്നേ.
ആഹ്
ഇവിടെ മഴയില്ല. നല്ല വെയില്ണ്ട്. ആടെയോ?
വിടെ മഴ ചെർതായ്ട്ട് ങ്ങനെ പെയ്യുന്ന്ണ്ട്. അവ്ടെ പ്പൊ എന്നും മഴ ണ്ടാവലില്ല്യാ.
എന്നും മഴയുണ്ട ഇപ്രാവശ്യ അങ്ങന മഴ ണ്ടായില്ല വ്ടെ അവിടെ ണ്ടായി ണോ
മഴ കൊറവെന്നെണ് പക്ഷെ ന്ന് ഈ
ഉം ഇന്നലെ ഇണ്ടായിരുന്നു. നല്ല മഴയാ. ഇന്നേല ഇണ്ടായിരുന്നു നല്ല മഴ. ഉം അതെയാ രാ ഇണ്ടായിട്ടാ ഇന്നലെ പകല് ഇണ്ടായിന്. മഴ.
ആണോ
ആഹ്
ഇവിടെ രാത്രിയില് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പകല് ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനിണ്ടായപ്പ ഞാൻ പുറത്ത് അയേലും ഡ്രെസ്സൊക്കെ തോരാൻ ഇടാൻ വേണ്ടിട്ട് മുകളില് തട്ടിന്റെ ഇവിടെ റൂമില് ഫൻ ഇട്ടിട്ട് അയേൽ ഇട്ടി ണ്ട് മുകളിത്തെ നിലേല്
അതെയാ ആഹ്
ആഹ് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് വരുകയാണ്.
അത് തന്നെ നമ്മളും അതേപോലെ
ഉം കാരണം മഴ ഉണ്ടാവുമ്പോൾ നമുക്ക് നടക്കൂല മഴ ഉണ്ടകുമ്പോ നമ്മൾ ഇടക്കിടക്ക് പുറത്തേക്ക് ഓടലും പൊടറത്ത്ക്ക് ഓടണം എന്നിട്ട് പിന്നെ അത് എടുത്തോണ്ടരണം വീണ്ടും കൊണ്ടോയി
ആഹ് അത് ശെരിയന്നേ ആഹ്
പക്ഷെ ഇപ്രാവശ്യം ഇങ്ങള് പറയുമ്പോലെ തന്നെ ഇപ്രാശ്യം മയാ
ഹലോ
ഏഹ് കേൾക്കുന്നില്ല ശെരിക്കും കേൾക്കുന്നില്ല, റേഞ്ചിന്റെ ഇഷ്യൂസെന്തെ റേഞ്ചിന്റെ ഇത് എന്തെങ്കിലും ഉണ്ടോ അവടെ? റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാ?
ആഹ് ഞാൻ പ ഏജന്റ് ഇണ്ട് ഇപ്പോ ഓക്കെല്ലേ? ഇപ്പോ ഓക്കെല്ലേ? ഓക്കെ അല്ലേ?